ഹലോ എന്തിട്ട് ബ്രോ സുഖല്ലേ ആ കേക്ക്ണ്ട് ഫുഡൊക്ക കഴിച്ചില്ലേ
ഓ ഫുഡ്‌കഴിച്ച്
ഇതിനെ പറ്റി സംസാരിച്ചാലോ
ആയി സംസാരിക്കാം
പ്പോ പ്പോയാ നമുക്കൊരു നല്ലാ പെൻറ്റ്. എന്തൊരു സാനം വന്നാലും അയിനൊക്കെ അഡിക്റ്റായി പോണ സം ഇതാണിപ്പോ നടന്നോണ്ടിരിക്കണത് അപ്പോ ഈ സോഷ്യല് മീഡിയ വന്നു ആളുകൾ അയി അയിന്റ കൊറെ അഡിക്റ്റായി ഞാന് ഡ്രഗ്സ് അയിന്റ അഡിക്റ്റാവ ഇനിയിപ്പോ സോഷ്യൽ മീഡിയ മാത്രല്ല ഗെയിംസ് വന്നപ്പോ കൊറെ ഗെയിംസക്കെ ഇണ്ടല്ലോ
ഉം
അതിര് അഡിക്റ്റാവണ ആ ഒരു കാല ആ ഒരു കാലത്തിലൂടെയാണ് ആന്നാന്നാന്ന്
സമൂഹത്തിലെ ഇപ്പഴ്ത്തെരു കാലഘട്ടത്തിലെ ഒരു പുതുതലമുറാന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങൾക്കും അഡിക്റ്റായിക്കൊണ്ടിരിക്കാണ് ഓ ലോകകപ്പ് അടു ക്കാണ് ലോകകപ്പിന്റെ ഒരു അഡിക്ഷൻ ആണ് ഇപ്പോൾ ഉണ്ടായികൊണ്ടിരിക്കുന്നേ ഒരു ഒരു ടീം എടുത്താണ്ട് ടീം ഫൈറ്റേ കാരണം ഇവിടെള്ള ആളുകൾക്ക് മാത്രാണ അത് അത്തരത്തിലുള്ളൊരു പ്രശ്നൊള്ളൂ കാരണം അവിടെ കളിക്കള കളിക്കാര് തമ്മില് വലിയ സൗഹൃദായിക്കാരും എതിർ ടീമാണെങ്കിലൊ ഓല ബഹുമാനി ക്കതിരിക്ക എന്നൊഋള്ളൊരു സിസ്റ്റം ഇവിടിണ്ട് പക്ഷെ ഞമ്മളിവിടെ എന്തേയ്യും അയിനൊരു അന്തമായി അനുകരിക്ക എന്ന് പറഞ്ഞ പോലെ ആ ഒരു ടീമിന അന്തമായിട്ട് വിശ്വസിച്ചാണ്ട് ഞമ്മളിവിടെ ഒരു അർജന്റീനക്കാരെ ബ്രസീലാരെ അടിക്ക ബ്രസീലാരെ അർജന്റീനക്കാര്നെ അടിക്ക അങ്ങനെയുള്ളൊരു തെരത്തിള്ള അതൊരു കളി എന്നുള്ള ഒരു അഡിക്ഷനായി മാറാ
ക്കെ അത് അങ്ങനെള്ള ഫാൻ ഫൈറ്റുകളൊക്കെ ഈ തല്ലിലേക്കും കയ്യാങ്ങളിയിലേക്കെ പോകുന്ന ഫാൻ ഫൈറ്റുകൾ വളരെ കൊറവാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ നമ്മള് പ്പടുത്തു പറയേണ്ട അഡിക്ഷനാണ് ഈഹ് ഈ ഒരു വേൾഡ്കപ്പിന് ഉണ്ടാന്നല്ലോ എല്ലാ വേൾഡ് കപ്പിന് ഓരോന്നായിന് ഈ വേൾഡ് കപ്പിന് ഫ്ലെക്സിന്റെ അടി നൂറ്റി നാപ്പതടി, നൂറ്റി അയ്മ്പത്ടി ഓര് നാനൂറടി വെച്ചാ ഞമ്മള് അഞ്ഞൂറ് അടി വെക്കാ അത് കേയിഞ്ഞ പ്രാശ്യം അത്
മറ്റേ ടീമ് നൂറ്റിയായ്മ്പത് അടിക്കക്കുങ്ങി മറ്റേ നൂറ്റി ഇരുന്നൂറടി അടി ഇള്ള കട്ട്ഔട്ടും ഫ്ലക്സുക്കെ അടിക്കണെ
കേ കേഴിഞ്ഞ പ്രാശ്യം അത് കട്ട്ഔട്ട് ആണെങ്കില് ഇപ്പം അത് ഫ്ലെക്സിന്റെ വലിപ്പായി അപ്പോ ഇതിനൊക്കെ പോണത് ന്ന് പറഞ്ഞാല് ലക് ഇതിനൊക്കെ ഒരു ഫ്ലക്സിനൊക്കെ എത്രരയൊ ലക്ഷ്യങ്ങളാത്ര ഓരോര്ത്തർ ചെലവയിക്കണത്
അതെ കാരണം ഈ ഒരു കളി നട ക്കുണ് ണ്ട് ചെലപ്പം ഇവൽക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല്യാ എന്നിട്ടും വലിയപൈസ കടം വാങ്ങിയാണ്ട് സ്വന്തം ടീമ് ടീമിനു വേണ്ടിവര് എറക്കാണ്
ഒന്നും ഒന്നുംകിട്ടാനില്ലെന്നുമാത്രവല്ല ഇപ്പ ഞമ്മളരതാണോ ഫ്ലക്സു വെച്ചേക്കാണ് ഓരുപോലും അറിയില്ല ഇങ്ങനൊ സാനം ഇവടെ ചെയ്യ്തിക്കുണുന്നുള്ളത് അങ്ങ് അന്ധമായൊരു എന്താ പറയാ അന്ധമയൊരു ഇതാണ് അഡീക്ഷനാണ് അയിലൊക്കെ വര്ണത് നി അത് അതിലെന്നു മാത്രല്ല എന്തുകാര്യം എടുത്തുനോക്കിയാലും ഇപ്പോ നമ്മളെ നാട്ടില് വേറെന്ത് പരുപാടി എടുത്ത് നോക്കാണെങ്കിലും ഇതേമാരി അത് അഡിക്റ്റാവീനി ഇത് ഫുട്ബോളും ആഹ്‌ ഫുട്ബോള് വേൾഡു കപ്പു വേൾഡുകപ്പില് മാത്രമല്ല ക്രിക്കറ്റാണെങ്കിലും ക്രിക്ക അല്ലാതങ്ങനെ ഇണ്ടാവലൊന്നുവില്ല.
അതായത് ഒരു ഉം അതുമാത്രല്ല ഇപ്പോയീ പൈസാന്നുള്ളതിന് പണം തന്നെയൊരഡീക്ഷനായി മാറുകാണ് പൈസണ്ടാക്കാനും വേണ്ടി പൈസെന്റെ പിന്നാലെ ഓടുന്നൊരു ഘട്ടേം എങ്ങനെങ്കിലുമൊക്കെ പൈസാക്കാരനാകണം വല്യ മോതലാളിയാവണന്നുള്ള ഒരിത് ഇന്നത്തെയാൾക്കാര്ക്ക് മനസ്സില് കേറി ഇണ്ട് അത് പ്രത്യേകിച്ചു നമ്മളീപുതുതലമുറേലേയാളുകൾക്കാണുള്ളത് ന്നാട്ടി പകലന്തിയോളംപണിയെടുക്കുന്നവരാണ് ഈ രാവിലെ വർക്കുണ്ടാവും പിന്നെ രാത്രി എന്തെങ്കിലുംജിഗ്ഗു വർക്കിനുവേണ്ടി നമ്മളെ സൊമാറ്റോ അങ്ങനെള്ളതിലോക്കെ ഓട്കാ അങ്ങനെ കൊറെ പണിയെടുത്ത് എങ്ങനെങ്കിലും വല്യ പൈസാക്കാരനാവുന്നുള്ളരീതി ആഗ്രഹ ത്തോടുകൂടി അതായത് ഓന്റെ മുൻഗാമികള് ചെലപ്പോ ഒരുപാടുപൈസ സമ്പാദിച്ചിട്ടുണ്ടാവുലാ ആഹ് ഒരു ഇതുണ്ടാവുവാണെങ്കി എങ്ങനെങ്കിലും പെട്ടെന്നുസെറ്റിലാകണമെന്നുള്ള ഒരാഗ്രഹമുണ്ടാവും അതും പറഞ്ഞിട്ടു കാര്യല്ല്യാ
അതു പൈസാ പൈസേന്റെ കാര്യത്തിലൊക്കെയെന്താന്നു വെച്ചാല് പൈസായത്യാശ്യാണു പഷേ
ഏഹ് ഹലോ
പണത്തിന്റെ കാര്യത്തിലൊക്കെ അഡിക്റ്റായാലേ ഹലോ പണത്തിന്റെ കാര്യ ത്തില്ക്കെ അഡിക്റ്റാ ആഹ് പണ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ അഡിക്റ്റായാൽ പിന്നെയതിന്ന് തിരിച്ചുവരികാന്നു പറഞ്ഞാലു ഭയങ്കര പ്രശ്നായികരം കാരണമിപ്പെന്താച്ചാല് ഇപ്പ ഒരാള് എന്നുങ്ങനെ ഇപ്പോ ഇവടെ ഓരോയിടത്തും മെന്നും വല്യയൊരു ആഡംബരജീവിതാണുനയിച്ചിരുന്നത് പക്ഷേ ഒറ്റയടിക്കോരെ സമ്പാദ്യമില്ലാതെയായിപ്പോയി. ഇപ്പോ ഓൽക്കൊരു ആഡംബരജീവിതം ആ പഴയ ആഡംബര ജീവിതം നയിക്കാൻ കഴിയണില്ല അതിലിങ്ങോട്ടുസ്വർണം ചോദിച്ചേനുസ്വർണം തരാത്തേനു കൊല്ലുക. അങ്ങനെ നമ്മള് ഈ അടുത്ത നമ്മടെ കേരളത്തിലുണ്ടായ സംഭവമാണിപ്പോ ഈ പറഞ്ഞത്.
ഒര് പാട് സംഭവം ഇണ്ട് അങ്ങനെ ആഹ് അതെ സ്വന്തം വാ പൈസനോട് ഇള്ള ആർത്തി കാരണം സ്വ സ്വന്തം സഹോദരനെ കൊല്ല്ന്ന ഒര് അവസ്ഥ, കുടുംബക്കാരെ വെട്ടി കൊല്ല്ണെ അവസ്ഥ. അതായെത് ഇപ്പ ഈയൊരു അഫ് എത്തെയ്നു അഫ്നാസോ അങ്ങനെ എന്തോ പറ്ഞ്ഞ ഒരു സുഹൃത്ത് കേരളത്തിൽ ഇത് എന്താണ് ഏഹ് വീട്ട് ഇള്ള ഉപ്പാനെ എല്ലാരിം ആഹ്
ആഹ് അതെന്നെ ഓൽ ഓരോ ലക്ഷ്വറി ലൈഫാണ് ഓൻ ഓൻ ജീവിച്ച് വന്നിരുന്നെത് അവ്ടെ ഒക്കെ ഓന്റെ ബാപ്പാന്റെ ഇതെല്ലാം നിന്നപ്പോ സാമ്പത്തി ത്തിക സ്രോതസ്സ് നിന്നപ്പോ ഇണ്ടായ അതായത് ആ ആഹ് ലക്ഷ്വറി ജീവിതം അവനിക്കനുഭവിക്കാൻ കഴിയാത്തൊണ്ട് അങ്ങനെ വന്ന സംബാവാണ് അന്നവിടെ ഉണ്ടായഅഞ്ചു കൊലപാതകോം കാര്യങ്ങളൊക്കെ അപ്പ അതൊക്കെ ഈ വെര്ന്നെത് ഈ സമ്പത്തിനോട് ഇള്ള അത്യാഗ്രഹം അഡിക്ഷെൻന്നും അതി അയിന് നമ്മെൾ പറിം അത്യാഗ്രഹം അത്യാഗ്രഹം ഒന്നിനോടും പാടില്ല അതിനോട്ന്ന് അല്ല ഇനിയിപ്പ നമ്മെൾ പിന്നെ ഇനി ഇപ്പോ പണംന്ന് മാത്രം ഒന്നും അല്ല ഇപ്പോ ഫോണി നോട് ഇപ്പ ഈ ഫോണിൽ ഗെയിമിനൊക്കെ അഡിക്റ്റായിട്ട് പറയാൻ പറ്റൂലാ ഒര് ഗെയിമിന് വാണ്ടിയിട്ട് ലക്ഷങ്ങെൾ ചെലവഴിക്കെൽ ഇണ്ട് ആഹ് ആഹ് അതിലൊര് അക്കൗണ്ട് പഠിക്കാന് അല്ലെങ്കിൽ വേറെ എന്തിലെനൊക്കെ വാണ്ടിട്ട് ഒര് ആപ്പിൽ നമ്മളെ എന്താ നെലവാരം മെച്ചപ്പെടുത്താം വേണ്ടിയിട്ട് എത്രയോ പൈസകൾ ചെലവഴിക്ക്ണ ആൾക്കാര് ഇണ്ട് ഞാൻ ഇൻക്കറിണ ഇൻ്റെ ഈ ഫ്രണ്ട്സ് ഗ്വാങ്ങിൽ പെട്ട ആൾക്കാര്ൽ ഓൽ വെല്ല്യ എമൗണ്ടൊന്നും ചെലവാക്ക്ണ് ഇല്ലാന്ന് ഇണ്ടെങ്കിലും കൊറെ ഒക്കെ ഓലും ചെലവഴിക്ക്ണെത് നമ്മെൾ കാണാറുണ്ട്
അതെ കാരണം ഒരുപാട് ആളുകൾ അങ്ങനെ അത്തരത്തില് പൈസ വെറ്തെ ചെലവഴിക്കാണ് കാരണം ഓൽക്ക് അതോണ്ട് ഒര് ഉപകാരും ഇണ്ടാവുലാ കേവലം ഒരു നൈമിശികമായിട്ടുള്ള ഒരു സുഖം ഇത് കളിക്കുന്ന ഈ ഗെയിം കളിച്ചാല് കൊർച്ചേരം ഒരു സുഖം ഇവെൽക്ക് കിട്ടും പിന്നെ അത് എന്താണ് പിന്നൊരു അതായെത് ഒര് ഘട്ടാണ് നമ്മളെ ഈ ഒരു ബാല്യകാലം കൗമാരകാരം ന്നൊക്കെ പർണ മായിരെയ് പിന്നെ ഒരു കൊ ർച്ച് പ്രായാവുമ്പോ ഒര് ഇരുവത്തഅഞ്ച് വയ്സ്സൊ ക്കെ ആണ്ട് കയ്യുമ്പോക്കിന് ഓലെന്നെ ആലോയിക്കും എന്തിനാപ്പം അന്ന് കൊറെ പൈസ ചെലവാക്കിയെന്ന് കാരണം അപ്പ ഓൽ ജോലി കാര്യങ്ങളിലെക്കൊക്കെ അവെര് ഈ ഗെയിമിനോടൊന്നും താൽപര്യം ഇല്ലാതെ വെറ്തെ കൊറെ അക്കൗണ്ട് വാങ്ങി ഇട്ട് അല്ലെങ്കി അയിൽ കൊറെ ഇന്നെട്ട് ഇപ്പം നിലവാരം പുലെർത്തി ഓര് ഉയെർത്തി അതോണ്ട് ഒര് മെച്ചം ഇല്ല ഓൽക്ക്
തെ ചെലോർക്ക് അതായെത് ഈ പത്തിലൊന്ന് പേർക്കൊക്കെ ചെലപ്പോ ആ അക്കൗണ്ട് അങ്ങനെ പൈസ കൊട്ത്ത്ട്ടൊക്കെ വാങ്ങിയാൽ ആ വുക്ക്ണ ആൾക്കാർക്ക് ചെ ൽപ്പം ലാഭം ഇണ്ടായിട്ടും അതൊക്കെ ഇണ്ടാവാന്ന് പർണാ പത്തിൽ ഒരാക്കൊക്കെ ഇണ്ടായിട്ട് ഇണ്ടാവൊള്ളു
ആഹ് ഇത് ലാഭംന്ന് പർണാൽ എങ്ങനൊക്കെ ഇണ്ടാവുംന്ന് ചോയിച്ചാലെയ് ഒര് വല്ല്യ ഒര് അക്കൗണ്ട് ഇണ്ട് ഒരാൾ തെ ഓന് ഒരു യൂട്യൂബ് ചാനൽ തൊടങ്ങിയാണ്ട് ഭയങ്കര റീച്ചായി നാലാൾ അറിയപ്പെടാ ഇങ്ങനെ ഇള്ള ആളുകെൾക്ക് കൊറെ ഉപകാരം ഇണ്ടാവും അല്ലാതെ കൊറെ പാവങ്ങ വെറ്തെ അഹ് വെറ്തെ വാങ്ങിക്കൂട്ട്ണെത് ആഹ് ഇപ്പോ ഇന്റെ കൂടെ പഠിച്ച്ണ ഒര് സുഹൃത്ത് ഇണ്ടെയിനി അതായെത് ഡ്രസ്സ് ഇണ്ടല്ലോ പെസ്സ് പെസ്സിനും മാണ്ടി അതായെത് അയിൽ കളിക്കാരെ ഇട്ക്കാന് അതേപോലെ ഫസ്റ്റ് ഓന് ഒര് അക്കൗണ്ട് വെറെ ഒരാളെ ചെങ്ങായിന്റെ അട്ത്ത്ന്ന് പൈസ കൊട്ത്ത് വാങ്ങി പിന്നെ ഓന് അയിൽ പല കളിക്കാരിം വാങ്ങി പിന്നെ അപ് അട്ത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയപ്പോ ഓന്ക്ക് അയിൽ വെല്ല്യ ലാഭമൊന്നും ഇണ്ടായില്ല അതും ആ ആൾക്കാരാണ്ട് പോയി അല്ലാതെ ഓക്ക് അത് നഷ്ടാണ് വെര്ന്നതെയ് കാരണം അത്ര ഒരു പിരാന്ത് അത് അങ്ങനെ പറയാ ഭ്രാന്ത് പോലെ
ഇനിയിപ്പോ അതായെത് ഇപ്പോ ഈ ആഹ് ഈ പെസ്സിന്റെ കാലം എന്നൊക്കെ പറിണെത് ഒരു പതിമൂന്ന് വയസ്സ് ഇള്ള കുട്ടി അല്ലെങ്കിൽ പതിമൂന്ന് പതിനഞ്ച് വയസ്സ് ഇള്ള കുട്ടി മുതലാണ് ഈ പെസ്സൊക്കെ കളിക്കാൻ തൊട പിന്നെ ഓനൊരു ഇരുപത് വയസ്സാകുമ്പോൾ നിർത്തും ചെയ്യും ഇതിൻ്റെ ഇടയിൽ ചിലപ്പോ ഇപ്പൊ ആയിരങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടവും ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ് കഴിഞ്ഞിട്ട് ഓനൊന്ന് ബാക്കോട്ട് ചിന്തിച്ചു നോക്കുമ്പോ ഓന അപ്പം ചിന്തിക്കും എന്തിനാണ് ഞാനാ കണ്ട പൈസൊക്കെ വാടെ ചെലവഴിച്ചെന്ന് ചിന്തിക്കും ഓന്
ഉമ് ഉമ് പിന്നെ നമ്മളെ സ്കൂളുകളൊക്കെ നോക്കാണെങ്കിൽ അവിടുത്തെ ഒരു രീതീന്ന് പറഞ്ഞാല് പലപ്പോഴും ഈ ക്യാമ്പസുകളെ അടിസ്ഥാനപ്പെടുത്തിക്കാണ്ട് ഒരു ഒരുപാട് മയക്കു മരുന്ന് രീതി നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ എം ഡി എം എ ആയിട്ടും കഞ്ചാവ് ആയിട്ടും ഓപ്പറേഷൻ തൂഫാനൊക്കെ അതിന് എതിരെ എറങ്ങിയ ഒരു സംഭവാണ് കേരളത്തിലൊക്കെ വളരെയധികം വിജയിച്ച് വന്ന ഒന്നാണ് ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇപ്പം കാരണം ഈ വിദ്യാർത്ഥികൾക്ക് ആദ്യം ഒന്നു ഫ്രീ ആയിട്ട് പല ലഹരികളും കൊടുക്ക പിന്നെ അത് കഴിഞ്ഞാല് എന്ത് ചെയ്യും ഒരേന്ന് പൈസ വാങ്ങാ തൊടങ്ങും അപ്പൊ ഈ ഒര് കുട്ടികള് ഇതിനോട് ഒര് ഒര് എന്തേലു. ഒരൂ സമരസപ്പെട്ടാണ്ട് അത് വീണ്ടും വേണം വീണ്ടും വേണം പറഞ്ഞാണ്ട് അയ്മലൊര അഡിക്ഷന അതായത് അതിനോടൊര് അമിത താല്പര്യം വരാൻ തൊടങ്ങും അപ്പൊ ഓലെ എന്തീരും സ്വന്തം പിതാവിന്റെ അല്ലെ മാ- പിതാവിന്റെ പേഴ്സിൽ നിന്നൊക്കെ പൈസ മോഷ്ണം ചയ്യ ഒരു ഒരുപാട് തെറ്റ്കള ചെയ്യ്ണെ ഒന്ന് മോഷണം ചെയ്യ പിന്നെ ഇത്തരത്ത്ലുള്ള കഞ്ചാവ് പോല്ള്ള ലഹ രീകള് ഉപയോഗിക്ക. ഇത് ഓലെ സ്വന്തം ശരീരം കേട് വ ശരീരത്തിന് എന്ത് വ സംഭവിക്കുന്നൊ ഞമ്മക്ക് ഈ ഫ്യൂച്ച്റില് എന്താ ഇണ്ടാവ അതൊന്നും നോക്കാതെ ഇത്തരം മൈ ക്കു മര്ന്നിന് പോവ്ന്ന ഒരു കൂട്ടം സൊമോ അതിന് അമിതമായി ആഗ്രഹിക്കുന്നൊരു വിഭാഗം ആളുകളാണ് ഇപ്പൊ ഞമക്ക് കാണാൻ കഴിയുന്നത്
അ ഹ് ഓഹ് അവരിൽ നിന്നൊക്കെ ഒരൂ മുക്തിന്ന്
ഞമ്മളെ അച്ഛന്റെയൊ അല്ലെങ്കി ഞമ്മൾടെ അമ്മയുടേയൊ അല്ലെങ്കിൽ
ആഹ് പറ്ഞോളു
അഡിക്ഷനായി പോയാല് ഹലോ
ആഹ് പറ്ഞ്ഞൊളു പറ്ഞ്ഞൊളു
ഡ്രഗ്ഗിനോടൊക്കെ ഡ്രഗ്ഗിനോടൊക്കെ അടിക്ഷനായി പോയാലെ അത് എത്തിച്ചേ പതിയ ലാസ്റ്റ് അവസാനം നമ്മ്ടെ കുടുംബത്തിലാര്ടെങ്കിലൊക്കെ മരണത്തിലായിരിക്കു അത് കലാശിക്ക്ന്ന്ണ്ടാവ എന്നിട്ട് ഓനീം ഈ കൊലപാതകം അത്. ഇപ്പൊ പറയാൻ എന്താ കാരണന്നൊയ്ച്ചാല് പ്പ ഓനത് ചെയ്യ്ണത് സ്വൊബൊ സ്വബോധത്തിലല്ല. ഒക്കെ കഴ്ഞ്ഞിട്ട് ഓനെന്നെ ചിന്തിക്ക ക്കെന്തിനാണ് ഞാനിപ്പോ അങ്ങനെ കാട്ടീന്ന് പറഞ്ട്ട് ഓനന്നെ ലാസ്റ്റ് കരയും. ഓന്റ ആഹ് ഒരു ഡ്രഗ്ഗിന്റെ എഫക്റ്റ് ഓൻ്റെ ശരീരത്ത് നിന്ന് വുട്ട് മാറി ഓനെന്നെ കരഞ്ഞ് നെലവിളികൊക്കെ ചെയ്യും
ഉമ് ഉമ്
നമ്മളയ്ന് അറിയാതെ ഞമ്മള് കൊന്ന് പോവാണ് അയിന് ന്യായീകരിക്കാനൊരു കോലൊല്ല ഓൻ വര്ത്തി വച്ചെന്നേണ് ലഹരി ഉപയോഗിക്ക്ന്നത് തെ റ്റാണ്ന്ന അറ്ഞ്ഞിട്ടും ഓന് ഉപയോച്ചത് കൊണ്ടല്ലെ
ഉമ് ഉമ് കാരണം അത്തര്ത്തില് വല്യ അന സമൂഹത്തിന് വല്യ രീതിയില് പോയി ഡ്രഗ് ക്കും അതായത് ലഹരികള് പിടികൂടിയിരിക്കാണ് ആനി എന്ത് നോക്ക്യാലും അവ്ടെ ക്കൊരു തരത്തില്ള്ള അത്യാഗ്രഹൊ ഇല്ലെങ്കി ഒരഡിക്ഷനും ഞമ്മക്കിവടെ കാണാൻ കയ്യും ഇപ്പൊ ഈ വസ്ത്രം എട്ക്ക്ണ രീതീല്. വസ് ഇത്രൊം ഇപ്പൊരു മോഡല് ഡ്രസ്സ് എറങ്ങാണെങ്കില് മനുഷ്യനെന്തീയ്യും ആദ്യ ആഹ് മോഡല്ടുക്കും പിന്നെ ആഹ് ഡ്രസ്സൺ ഒഴിവാക്കാണ് ചെയ്യ്ണെ പിന്നട്ത്ത മോഡല് എറങ്ങ്മ്പൊ ആഹ് വസ്ത്രട്ക്ക നോക്കും ഇന്ന്ട്ടീ ഒര്പാട് ഞമ്മക്കൊര വസ് വസ്ത്രങ്ങളില്ലാത്തൊരാൾ ആഹ് കൊറേ ആൾക്കാര്ണ്ട് ഓൾക്കൊന്നും കൊട്ക്കീന് പകരം ഇത്ങ്ങനെ വെറ്തൊഴ് വാക്കാണ്
ഇപ്പെ ചെലോരൊക്കങ്ങന കാട്ട്ണ ഒര് പരുപാടിക്ക് അല്ലെങ്കിൽ ഒര്തിനൊര് ഡ്രസ്സ്ട്ക്കും എന്നിട്ടത് ഒഴിവാക്ക ഒരാ ഡ്രസ് ഇത് ഇട്ട്ണ്ടാവൊള് അപ്പൊ പറേണ് ഞാനിത് അതിനിട്ടതാണ് അപ്പൊ ഇഞി ഇത് എവ്ടുക്കിടാ ഞ്ട്ട് അടുത്ത പരിപാടിക്ക് വേറെ ഡ്രസ്സ്ട്ക്ക
അതായത് ഈ സെലിബ്രിറ്റികളുടെ അതിന് ഉത്തമ ഉദാഹരണണ
സെലിബ്രിറ്റീസ് ആഹ് സെലിബ്രിറ്റികള് മാത്രംന്നല്ല സെലിബ്രിറ്റീസിെ നമ്മള ഒരു ലൈഫ് കാണ കാണത കൊണ്ടാണ് നേരെ മറിശ ഇപ്പോൾ അങ്ങനെയ അല്ലാത്ത എത്രയോ ഫാമിലികളിൽ നടക്കുന്ന സംഭവമാണ് അത് ഓരോ പരിപാടിക്ക് ഓരോ ഡ്രസ്സന്ന് പറയുമ്പോൾ അതായത് ഒരു കുടരിക്കരു ഉണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് ആ കുടിരിക്കല്ല് തന്നെ പിറ്റേശം കല്യാണം ഉണ്ടെങ്കിൽ ആഹ് കല്യാണത്തിന് വേറൊരു ഡ്രസ്സ് അഹ് അതിന്റെ വിരുന്നുണ്ടെങ്കിൽ അതിന് വേറെ ഡ്രസ്സ് എന്ന് പറഞ്ഞ മാതിരി ഓരോ പരിപാടിക്ക ഓരോ പുതിയ ഡ്രസ്സ് ആണെന്നുള്ള
ത് വല്ല ഉപയോഗിക്കൂല്ല അതാണ് പ്രശ്നേ
അത് ഉപയോഗിക്കില്ല അത് കഴിഞ്ഞാല് അത് ഒഴിവാക്കും പിന്നെ അടുത്ത ഡ്രസ്സ് ഈ അഡിക്ഷന് എന്തിനോടുള്ള അഡിക്ഷന വലിയ നല്ല സംഭവല്ല
ഉം കാരണം എല്ലാ മേഖലും ഇപ്പ എന്ത് എടുത്തത്ത് നോക്കുകയാണെങ്കിൽ അവിടക്കെ ഒരാൾ ത അഡിക്ഷനി അത് ആഹ്